കേക്കുന്നുണ്ടല്ലോ
കേക്കിള്ളാ
എന്റെ കേക്ക്ന്നുണ്ടോ ആ എന്ത്പറ്റി പരിപാടി ഫുഡോ ഒക്കെ റെഡിയായോ
പ്രത്യേകിച്ച് പരിപടിയൊന്നും ഇല്ലാ വീട്ടിലെ പണി കഴിഞ്ഞു ഇത് തന്നെ വീട്ടിലഞ്ഞോ വേറെ അടിക്കണം, വാരണം, അലക്കണം തിര്മ്പണം ഇതൊക്കെന്നെ പണി ഫുഡ് കഴിക്കണം ഫുഡ് ആയിക്കൊണ്ടിരിക്കണ്
ആ എന്താ സ്പെഷ്യല് ഇന്ന്
ഏ
സ്പെഷ്യൽ ചെയ്യാം
സ്പെഷ്യൽ ഇന്ന് ബിരിയാണി മുട്ട ബിരിയാണി
ആയ് ശരി
ആ എവിടുന്നാ സോറി അല്ല എന്താ പേര് ജസിയ എന്നാണല്ലേ
ആഹ എന്റെ പേര് ജസ്നന്ന്
മാരീഡ് അല്ലേ
ആഹ ഞാൻ മാരീഡാണ് എനിക്ക് മൂന്ന് പിള്ളേരുണ്ട്
ആഹ്
ഒരാള് ആറാം ക്ലാസ് പഠിക്കുന്ന് മോന് മോള് ഒന്നാം ക്ലാസ് കുടിക്കുന്നെ പിന്നെ ഒരാൾ ചെറുതാണ് ഒന്നരവയസ്സ്
ആഹ് ഇക്ക എന്ത് ചെയ്യ്ണു
ഇക്ക നാട്ടിൽ തന്നെ ഡ്രൈവർ
ആ ഡ്രൈവർ ഞാനും എനിക്ക് മാ മൂന്ന് പിള്ളേർ മൂത്താള് വെൽഡിങ് രണ്ടാമത്താള് ഇലക്ട്രീഷൻ പ്ലബിങ് മൂന്നാമത്തെ മോള് മോളുടെ കല്യാണം കഴിഞ്ഞു കുട്ടിയായി ഒരു വയസ്സ് കഴിഞ്ഞു എനിക്ക് അമ്പത് വയസ്സുണ്ട് ആള് ഇക്ക കൂലിപ്പണിയാണ് സൈക്കിൾ വർക്ക് കായംകുളത്തു പോയിരിക്കുണു ഇവിടെപ്പ മൂത്ത ആളുമുണ്ട് മോളുണ്ട്
അയ് ശരി ഓള് നിക്കാൻ വന്നതായിരിക്കും അല്ലേ ലീവ് ആയപ്പള് നിക്കാൻ വന്നതാരികും
ആഹ് ആഹ് മോള് രണ്ടാമത്തെ മോൻ വെളിയിലാണ് കേട്ടോ പോയിട്ടിപ്പോൾ മൂന്നു മാസം ആവണള്ളൂ
ആയ് ശരി
ഇവര് രണ്ടു പേരും ഇപ്പോ ഇവിടെയുണ്ട്
ആഹ് ആഹ്
എന്താണ് പരിപാടിയൊക്കെ ഉച്ചക്കത്തേക്കുള്ളത്
ഉച്ചക്കുള്ള ഫുഡ്ക്കെ റെഡി ആയിട്ടുണ്ട് നീ ഉണക്കലുണ്ട് പൊരിക്കാൻ പൊരിക്കാനുണ്ട് പപ്പടം ഒണക്കലും പൊരിക്കാനും ഉണ്ട് ബാക്കി കഴിഞ്ഞിട്ടുണ്ട് ജസ്റ്റ്‌ തുടക്കാനുണ്ട്
ഉം ആ ഇവിടെ പിനെ മോളും കുട്ടി ഉള്ളത് കൊണ്ട് പണിയൊക്കെ പതുക്കിയ ആവനുള്ളൂ മോൻ അവനിപ്പോ ഉറങ്ങയാണ് അല്ലെങ്കിപ്പ എന്റെ കൂടെ തന്നെ ഉണ്ടാവും ഉറങ്ങാണ് അവള്
ചെറുതിനെ ഒറക്കാൻ വേണ്ടി കിടത്തിതാ ഇപ്പോ ഉറങ്ങിട്ടേയുള്ളു
ആ അതെ അതി അവനെ കോള് വിളിചതലേ അവരുണ്ടമക്ക് സൗണ്ട് പറ്റില്ലല്ലോ സൗണ്ട് വെക്കാൻ പറ്റില്ലല്ലോ
ആഹ് അല്ലെങ്കിൽ എൻറെ ഒക്കത്തൊന്നും ഉറങ്ങുവല്ല എന്റെ പണി നടക്കൂല
ആ് അതന്നെ ഇതന്നെ ഇവിടെ എവിടെ അവസ്ഥ തന്നെ മോളുണ്ട് കൊണ്ടും മോള പിടിക്കുക ചെയ്യയാണെങ്കിൽ അവ നമ്മുടെ കൂടെ തന്നെ നിക്കുവേ
ആഹ് ആഹ്.
അപ്പോ പിന്നെ അപ്പോ അവൻ ഉറങ്ങയാണ് അവന് ഉറങ്ങിയപ്പോ അവിടൊണ് ബിരിയാണി വെക്കാൻ നിക്കു അപ്പോ ഞാൻ തുണികളൊക്കെ മഴക മഴ വന്നു പോയിക്കൊണ്ടിരിക്ക മഴ വരുന്നുന്നോണ്ട് നിക്ക്ണൊണ്ട് വെയിലും വരണ്ട് തുണി എടുക്ക ഇടുക
ആഹ് അത് ഇന്നലെ എവിടെ അങ്ങനെ ആയിരുന്നു ഞാൻ എത്ര വട്ടം കയറി ഇറങ്ങി അവസാനം ഞാൻ നിർത്തിവെച്ചു ആഹ്. ഇപ്പൊ പിന്നെ നല്ല വെയിലുണ്ടെന്ന്.
അതെ അപ്പ ഞാൻ എടുത്തു മഴ പെയ്ത് തുണിയൊക്കെ എടുത്തു ഇപ്പം വെളിറങ്ങിയപ്പോൾ നല്ല വെയില് അപ്പോ നിങ്ങള കോൾ വന്ന് അപ്പോ തുണൊക്കയിട്ടിട് വേഗം വന്നതാ കോള് കണ്ടപ്പോ വേഗം അതൊക്കെണ്ടിട്ടിട്ട് വേഗം ഇട്ട് ഉള്ളിൽ വന്നു ആ വെളി നിന്ന് സംസാരിക്കാൻ പറ്റില്ലല്ലോ
ആഹ അതെ അതെ
സൗണ്ട് ഒക്കാൻ പറ്റില്ല അതുകൊണ്ട് പിന്നെ തുണിയെക്കട വെച്ച വേഗം പോന്നു ഈ നല്ല വെയില് പോ ഇപ്പൊ നല്ല വെയിലുണ്ട് തുണിയോ ആഹ് ഉണങ്ങി തുണികൾ ഉണങ്ങി കിട്ടാണ്ട്പോ ഭയങ്കര ഒരു മണം വരില്ലേ
ആഹ് ഭയങ്കര സ്മെല്ലാണ്ടാവുക പ്രത്യേകിച്ച് മയക്കാലത്ത ആവുമ്പോ
മക്കാല അത നമ്മ അപ്പൊ വെയില് എപ്പള കിട്ടണ് കാത്തിരിക്കല്ലേ
ആ ആ
ഒന്ന് വാടി കിട്ടിയാല് പിന്നെ രണ്ടാം പ്രാവശ്യം വിന്ന് അലക്കിട്ട് നമക്ക് വീണ്ടും ഇടാൻ പറ്റുള്ളൂ ആ ഒക്കെ കൂടി വൈകുന്നേരം ആവുമ്പോ ഫാനിൻ്റെ ചോട്ട് കൊണ്ട് അങ്ങനെ ഇടും
ആ ആ
ആരൊക്കെ ഉണ്ട് വീട്ടില് മക്കളും ഹസ്ബന്റും അല്ലാതെ
ആ മ ഇമ്മീ ഇപ്പിണ്ട് ആ ഓ അൽഹംദുദുലില്ലാ സുഖായിട്ട് ഇരിക്കുന്നു ബാപ്പച്ചിക്ക് ചെറിയൊരു കട ഉണ്ട് പലച്ചരക്ക് കട അപ്പൊ അവിടെക്കെ ഉമ്മ ഹെൽപ് ചെയ്യാൻ വേണ്ടി പോയതാ ആ കൃഷി ഉണ്ടായിരുന്നു ഇപ്പൊന്നുല്ല
ഉം നമുക്ക് കൃഷിയൊന്നുംല്ലേ നമുക്ക് അൻ നമുക്ക് അൻ സെൻചരിച്ച് ഒരു ചെറിയ കുഞ്ഞ് വീട് കൃഷി ഒ പിന്നെ അത്യാവശ്യം സാധനൊക്കെ ഞാ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് ചീര ആ ചീരല്ല മുരിങ്ങ ആ വെറവേപ്പ് നാരങ്ങ അങ്ങന കുറച്ച് കാര്യങ്ങളക്കെ നമ്മളവിടെ ഉണ്ട്
ആ ശരി
ചിന്ന കിണറൊക്കെ ഉണ്ട് അങ്ങനെ അങ്ങനെ പോണു കുഴപ്പമില്ല പേരക്ക ചാമ്പങ്ങല ചാമ്പങ്ങ ചാമ്പൊക്കെ കുറച്ച് കാശ സാധനൊക്കെ വെച്ചിണ്ട് അങ്ങനെ നമ്മുടെ കൃഷി ആഹ് നാര ചെറുനാരങ്ങുണ്ട് കേട്ടോ ചെറുനാരങ്ങ കൃഷിഭാഗം കൊണ്ട് വെച്ച് നല്ലണ്ണം കാച്ചു പ്രാവശം കുറെ കാച്ചു കൊറെ ആൾക്കൊക്കെ ഇഷ്ടമല കൊണ്ട്പോയി ഇപ്പളും കായ് നിക്കണ്ടയ്ല് അന്ന് ഒന്നരിഞ്ഞ കായ് നിക്കണ്ട്
അ ശരി അത് നിങ്ങൾ ഉപ്പിലിട്ട് വെക്കുവോ
ചെറുനാരങ്ങ ഞാനത് ഇപ്രാവശ്യം അങ്ങനെ ചെയ്യാ വി ചു ഇത് ആൾക്കാ നമ്മുടെ വീട്ടില് വീട്ടില് ഫ്രണ്ടിലാണതെ വരും പൊന്നോരും കണ്ട എനിക്ക് ചേർന്ന രോ തരോ ചോയ്ക്കും നമ്മള് ആ ശരി വലിച്ചിട്ട് പോക്കണ്ട് എല്ലാവരും വലിച്ച് വലിച്ചു കൊണ്ട് പോകും ആ ഞാ ഞമ്മളങ്ങനെ കൊടുക്കും നമ്മളങ്ങനെ കൊടുക്കത്തളല്ല നമ്മടുമ്മറത്ത് പേരക്ക മരണ്ട് അയ്യോ അത് ത് എന്നും പേരക്കേണ് ആൾക്കാര് വണ്ടി വണ്ടീൽ റോഡ് സൈഡില വീട് വണ്ടിക്കാര് തിലെ പോകോ വണ്ടി അവിടെ നിർത്തിയിട്ടായിരിക്കും ഒരക്കരക്ക പറിക്കാ വലിച്ചേന്ന ഞങ്ങ വലിച്ചിനിട്ടോ ശരി ആയിക്കോട്ടെ പ ഇജന്ത പറയാ വലിച്ചീണ്ട്ന്ന് ശരി ആയിക്കോട്ടെ പറ അതേ പോലെണ് പ്പൊ നാരങ്ങൻ്റെ കാര്യം ഒരു പുണിനട് ചേർ നാരങ്ങ പറിക്കട്ടെ വെള്ളം കലക്കാൻ ആയിക്കോട്ട രണ്ടെണ്ണം പറഞ്ഞണ്ട്
നാടന് ആണല്ലോ മരന്ന് ആക്കാത്തല്ലേ
ആ അല്ല അവരെ ന രണ് ണ്ടെണ്ണം പറിക്കട്ടെ ചോക്കും പറിക്കണതോ അഞ്ചാണ്ണം പത്ത് പതിനഞ്ചണ്ണം കയ്യിയില് പിന്നെ എന്ത് പറയാൻ പറ്റും ശരിയ കോട്ടെ വലിച്ചിട്ട് പോട്ടെ അഞാ അടുത്ത പ്രാവശ്യം ആവട്ടെ ഇപ്രാവശ്യം നിറയെ പൂത്തൊരു കായ് വീണ്ടും വന്നിണ്ട് ആദ്യ കാഴ്ച കൊണ്ട് ഇവിടെ ഈ നമ്മുടെ ഈ പരിസരത്തെ എല്ലാവരും കൊണ്ടുപോയി നീ അറിയത്ത ആൾക്കർ ആരില്ല ആ ഇനി രണ്ടാം പ്രശം ര് ഞാൻ അടുത്ത പ്രാവശ്യം ഞാൻ ആരും കൊടുക്കൂല്ല അത് എന്തെങ്കിലും ചെയ്യണം നച്ചാറിടെ ഉപ്പിലിടേ എന്തെങ്കചി ആ ഇന്നലെ ചെയ്യണം എന്തെങ്കിലുമൊക്കെ നമുക്ക് ആ ആ നിങ്ങളെന്താ ചെയ്യാ അങ്ങനെ
കരിഞ്ചീരൊക്കെ ഇട്ടിട്ട് ഉപ്പിലിട്ട് വെക്കല്ലോ വാട്ടിട്ട് അല്ല കരിഞ്ചീരൊക്കെ കരിഞ്ഞഞ്ചി ആഹ് അതെന്താ പറയാ നമ്മള് ആവിൽ വേവിക്കുക നാരങ്ങ എന്നിട്ട് അത് കരിഞ്ചീര ഇട്ടാണ്ട് ഉപ്പി ഇട്ടാണ്ട് വെക്ക ആഹ് സുർക്കയും പട്ടന്റെ കുറച്ച്. ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും വെള്ളം ഒഴിക്കൂല അങ്ങനെ തന്നെ വെ അങ്ങനെ തന്നെ ചെയ്യ നല്ല ടേസ്റ്റ് ഉണ്ട്.
അതെ അപ്പൊ ഇനി ചെയ്ത് നോക്കണം, മിണ്ട് കുറച്ച് ഒരു പത്ത് പതിനഞ്ചെണ്ണം പറിച്ച് വെച്ചിട്ടുണ്ട്. കരിജീരകം ഇട്ടിട്ട് കാ കാര്യം ഒന്നും വേവി ക്കണോ വേണ്ട ഓ ശരി ഓകെ ഓക്കെ നി ട്ട് കരിജിരകം ഇട്ടിട്ട് അതിനകത്ത് ആ മറ്റേ സുർക്കി ഒഴിച്ച് വെക്ക അല്ലേ ഉപ്പിട്ട് വെക്ക.
വെച്ചാ മതി അപ്പൊ നല്ലോെ ചീഞ്ഞ് വരും ആ നല്ല ടേസ്റ്റ് ഉണ്ടോ എഹ്അങ്ങൻ തന്നെ ചോറിന് കൂട്ട നല്ല ടേസ്റ്റ് ആണ് അയ്ല് ചെ ആഹ് കാന്ന്നരു മൊളകൂടും ചെലോല്ലയ്ല് ആഹ ക അന്തര മൂള് കൊടും
അല്ല വെളുത്തുള്ളിയോ ആഹ് നമു കാന്ാരമുളത്തെ ഞാൻ രണ്ട് അന്റെറെടയിൽ രണ്ട് തൈവ ഒന്നും ഉണ്ടായിരുന്നു ഞാനത് ഒരു ഫ് പൂവാണ് വോച്ചു നോക്കുമ്പോ ഇപ്പ അത് നാല് മണി പൂവിന്റെ ഇലയും ഈ കാന്തേറിന്റെ ഇലയും ഒരുപോലെയാ
ആഹ് അതെ അതെ
കാ നാല് മണി ചെടിയ വെച്ച ഇപ്പ നോക്കണ കാന്താരി ചെട്യാ നി ഇവടെ നറയെ ഇണ്ടായിരുന്നു കാന്താരി ഒക്കയ് ഇന്റെ എല്ല പോയി ഇപ്പ രണ്ട് ചെടില് ന്നാ പ്പ് അപ്പപ്പൊ രു പത്ത് പയ്നഞ്ച് കാന്തരീ മൊള വളിച്ചിട് വ ന്നു
ആഹ് കാന്താരി ഉപ്പിൽട്ടച നൽ രസാണ് കൊളസ്ട്രോളിനൊക്കെ നല്ല സാധനണ് കാന്താരി ഉപ്പിലിട്ട് വെച്ചാല്
ഞാന ആദ്യം നിറയ കിട്ടുമ്പോ കൊണ്ടുവന്നിട്ട് കീറീട്ട് ഴും ഏയ് ആഹ്. ആഹ് ഇവിടെ എന്റെ ട്ത്ത് നറയേ ഇണ്ടായിരുന്നു ആചെ ഇവി എങ്ങനെയോ പോയി ഇവിടന്നൊക്ക എന്തോ ഇവിടെ എല്ലാം ഉണ്ടാക്കും അത് ആരെകിലൊക്കെ കൊണ്ടോരും അരൊക്കെ ഇണ്ടാക്കും എന്റെ എല്ലാം പോവും
അറിയി
ഇതാണ് എന്റെ അവസ ഇവടെ നറയെ വഴ്തനങ്ങ നമ്മുടെ കൃഷിഭവന് കിട്ട്ന്ന വഴ്തനങ്ങ നിറയെ ഇണ്ടായിരുന്നു ഇപ്പെ എന്റെ മുഴുവൻ പോയിട്ട് വേറേതേ വീടുകൾ ഇഷ്ടം പോലെ വല്ല്യ പച്ച നീള വഴ്തി ങ്ങില്ലേ കാഴ്ച്ചോണ്ടിരിക്ണ്ടാവും
ആഹ് ഇവിടന്ന് കൊണ്ട് പോയ ചെഡിയ ഇനി കൃഷിഭവന്ന് ആദ്യം തൈ വാങ്ങിച്ച് വെക്കണം ഏ ആഹ് ഞാൻ കണ്ടേ താ നിങ്ങൾടെ ചെ നിങ്ങളുടെ വഴുതിന ലേ എന്റെ ച വഴിനെോട് നിങ്ങളൊഴിപ്പിച്ചുല്ലെ ആടീ നിന്റെ വഴുതനങ്ങ ഞങ്ങടെയക്കെ പോയി പറ എന്റെയൊക്കെ പോയി എന്റെറെ ഒന്നുമ ഇല്ല അവിടെ ഇനിയിപ്പോ കൃഷിഭവന്ന് ഒന്ന് കൊണ്ട വരാം കൃഷിഭവന് തൈളൊക്കെ വന്നിണ്ട് പറഞ്ഞു വാങ്ങിട്ട് വരണം കൊണ്ടുവന്നിട്ട് വെക്കണം എനിക്കതെന്നെ പണി പൂച്ചനിം വെക്ക്യും പൂച്ചടിയു വയ്ക്കും പച്ചക്കറിയും വയ്ക്കും എല്ലാം വയ്ച്ച് പിടിപ്പ ഉം അങ്ങനെ പോണു
എവിടെ ചെ ഇല്ല്യല്ല അവളൊറ്ങ്ങി ഇനി എന്റെ പണി തൊടങ്ങണം ആഹ് അതെതെ അതെ കഞ്ഞികുട്ച്ച
ഇന്നെന്താ സ്പെഷ്യല് വീട്ടില്
ഇന്ന് സ്പെഷ്യല് ഒണക്ക കറി ഒണക്കല് കറി വെച്ചിട്ട്ണ്ട് സ്രാവ് മമ്പേർ ഉപ്പേരി ഉണ്ട് പപ്പടണ്ട് ഒണക്കൽ പൊര് ണ്ട് അങ്ങനെ എന്ത മീൻകർ മീൻ കിട്ടില്ല ആ അല്ലും ആഹ് അവ രണ്ടും ഒന്നര ആക്കാവുമ്പോത്തേ എത്തും അപ്പത്തിനൊക്കെടാബിൾമെത്തണം
നിങ്ങളെ ഹസ്ബൻന്റോ നിന്റെ ഹസ്ബൻന്റോ ഓ ഓ ഓ ഓ ഓ അങ്ങനെല്ലേ ഓ എന്നിട്ടാ നീ ഭക്ഷണം കഴിക്കൊള്ളു
അ ഇക്ക വന്നെ ഞാക്കഴിക്കാറുള്ളു
ഓ ഓ ഓ ഇന്ന് ഇപ്പളും ഉണ്ട്ല്ല ഇങ്ങനെയുള്ള ശീലങ്ങളൊക്കെ ഞങ്ങളൊക്കെ ആയിരുന്നു അദ്യം ഇപ്പ വിശന്നപ്പൊ കഴിക്കും പ്പൊ ആരെയും കാക്കണ പരിപാടില്ല ഇപ്പൊ വയസും പ്രായം ഒക്കെ ആയില്ലേ ഇനി നമ്മള് മൂന്ന് മണി വണ്ടി ഇരുന്നാ നമ്മുടെ ആരോഗ്യം പോകും
ആ് എവിടെന്ന്മ്മ ചീത്ത പറയും കഴിച്ചില്ലെങ്കിൽ പക്ഷെ എനിക്കത് ശീലായതോണ്ട് പിന്നെ എങ്ങനെ
ഞാനും അങ്ങ തന്നെ ഞാനും അങ്ങ തന്നെയ ആായിരുന്നു ആദ്യം ചെറത് മക്കള ഒരു വിതം അങ്ങനെ അങ്ങൻ തന്നെ ആയിരുന്നു പിന്നെ നമുക്ക് വയസായാൽ ഓരോ അസുഖങ്ങളൊക്കെ വരലൊടങ്ങ്യേപ്പം വെച്ചിട്ടാ ബാക്കി കാര്യമുള്ള എനിക്ക് തൈറോയ്ഡ് അസുഖമുണ്ടേ തൈറോയ്ഡ് മരുന്ന് കഴി ണ്ടിരിക്കണ്ടേ ആ തൈറോയ്ഡ്. ഇന്ന് കാലത്ത് എണീച്ച് മരുന്ന് കഴിച്ച എനിക്ക് കുറച്ചു ഒരു ഒരു മണിക്കൂറ് നല്ല വിശപ്പ് അപ്പോ ഞാൻ വേഗം ചായ വെറുതെ കാ ചായ കുടിക്കുമ്പോ ഒരു മണിക്കൂർ ചായ കുടിക്കാൻ പറ്റത്തുള്ളൂ, ചായ കുടിക്കുമ്പോ ഒരു വെറുതെ ഒരു കടി എടുത്ത് കഴിക്കും ഇന്ന് ചപ്പാത്തിയായിരുന്നു. രണ്ടെണ്ണം എടുത്ത് കഴിച്ചു അത്രയും കഴിച്ചിട്ടില്ല പിന്നെ ആ വിഷപ്പ് നിന്നില്ലേ. ആ അങ്ങനെ എന്റെ കാര്യം പിന്നെ പിന്നെ പതുക്കെ ഇരുന്ന് കഴിക്കാൻ വേണ്ടി കാലത്ത് ആ ഒരു. വിശപ്പങ്ങട് മാറ്റും.
അങ്ങനെ
അങ്ങനെയാണ് ഇത്രയും കഴിച്ചിട്ടില്ല ഇന്ന് ഇപ്പൊ കഴിക്കുന്ന സമയായിരുന്നു ഇപ്പൊ കോള് വന്ന കൊണ്ട് എന്റെ. സമയയൊക്കെ പോയി ഇനി ഉച്ചക്ക് ഭക്ഷണം കഴിക്കോളൂ.
അത് കഴിച്ചൂടെ വിശക്കുന്നില്ലേ അപ്പൊ.
ചപ്പാത്തി കഴിച്ചതാ കാലത്ത് ഒരു ചായയും കുടിച്ചത് വിശക്കണ്ട് വിശക്കണ്ട് എനിക്ക് ടാസ്‌കെ. ഇതിൽ വരണില്ലേ എനിക്ക് അപ്പൊ ഞാൻ വെറുതെ ഗ്രൂപ്പിലിടുന്നുണ്ട്, അപ്പൊ ഞാൻ വേറെ ഒരാളോട് ചോയിച്ചപ്പോ ആ. കാൾ എടുക്കാൻ. സംസാരിച്ചു ഒന്ന് അറിഞ്ഞോ ഫ്രീ ഉണ്ടോ ഫ്രീ ഉണ്ടോ അപ്പൊ മൂന്നാൾ എന്നെ വിളിച്ചു അപ്പോ ഒരാൾക്ക് കിട്ടയില്ല അവൾക് റേഞ്ച്. റേഞ്ച്
അത് ശരി
നിങ്ങളുടെ ഒരു മുന്നെ തൊട്ട് മുന്നെ ഒരാൾ വിളിച്ചു അജീന ജനാസ ഇപ്പൊ നിങ്ങളാണ് ജസ്ന. എനിക്കിത് അറിയില്ല എങ്ങനെ ഏതാണെന്നു അറിയില്ല അപ്പോ എത്ര കാൾവേണേലും എടുക്കന്ന് പറഞ്ഞു അതുകൊണ്ട് ഇപ്പം.
ആ കാൾ അറ്റന്റ് ചെയ്‌തോലിപ്പ്‌ അങ്ങനെ പിന്നെ കുറച്ചു കഴിഞ്ഞ ടാസ്ക് മാം ഇടും.
ഇടൂല്ലേ ആ നമ്മള് കോളൊന്നും വരാത്തണ്ടേ ടാസ്ക് ഇല്ലാത്തയല്ലേ. ഫ്രീ ഉണ്ടോ ഞാൻ എന്താ ഉദ്ദേശിച്ചത് ആദ്യം ഉദ്ദേശിച്ചത് കാൾ വന്നതിനു ശേഷം അല്ല ടാസ് അത് വന്നതിനു ശേഷം കാൾ എടുക്കാൻ പറ്റുള്ളന്ന് എന്റെ വിചാരം.
ആ അങ്ങനെ അങ്ങനെയല്ല ഫോൺ എടുക്കാം അല്ലെ നമുക്ക്‌. നമ്മൾ അങ്ങോട്ട് കോൾ ചെയ്തത് ആ കഴിയുന്നത് മുപ്പത് ടാസ്ക് കംപ്ലീറ്റ് ആകണം.
മുപ്പത് ടാസ്ക് കംപ്ലയിന്റ് അപ്പൊ നമ്മൾ കാൾ. അങ്ങനെ എടുക്കലോ ആഹ് കാൾ വന്നോടെ ഇരിക്ക ആൾക്കാര് ഫ്രീ ഉണ്ടോ ഫ്രീണ്ടോ ചോ ഓക്കെ ഞാൻ ഈ പറഞ്ഞച്ചിലെ എടുക്കുള്ള ഒരുദിവസം ഇത്ര കോളൊന്നുണ്ടോ.
അങ്ങനൊന്നുല്ല അതിനെ കുറിച് എനിക്ക് അറിയില്ല കാരണം ഞാനിപ്പോ വൺ വീക്ക് ആയിട്ടുള്ളൂ ഇതിൽ ജോയിൻ ചെയ്തിട്ട്.
ഞാൻ നാല് ദിവസവായി. ജോയിൻ ചെയ്തിട്ട് ഞാൻ ഈ കാൾ കുറെ ഗ്രൂപ്പിൽ ആക്കുണ്ട് ഞാൻ എടുക്കാതെ ആണ് എന്റെ വിചാരം. ടാസ്ക് വന്നതിന് ശേഷമേ കാള് എടുക്കാൻ പറ്റുള്ളൂ ആണ്.
അയ് ശരി
അത് വേണലോം ജോയിൻ ചെയ്തിട്ട് അപ്പൊ പറഞ്ഞു എല്ലാരും പറഞ്ഞു അത് അങ്ങനെയല്ല. നിങ്ങള് കോൾ എടുത്തോളൂ കാള് എടുത്തിട്ട് ടാസ്ക് പിന്നെ വരും എന്ന് പറഞ്ഞു.
ആ അത് ഓട്ടോമാറ്റിക് വരും
ആ ഓക്കെ ജസ്ന പേരല്ലേ. ആ അസ്സലാമുഅലൈക്കും നമ്മുടെ സമയം ആയി ഓക്കെ. ആ ഓക്കെ ഓക്കെ കാള് കട്ട്‌ ആക്കണോ കാള് കട്ട്‌ ആക്കും അവസാനം ഉണ്ടാക്കി.